ഹലോ
ഹലോ
ഹലോ
കേക്കണില്ലേ
ഹലോ
കേക്കണില്ല കേക്കണ്ടോ ഹലോ
ഹലോ കേൾക്കണ്ടാ
ആഹ എനിക്ക് കേക്കണ്ട്
ആഹ് ആഹ ആ ആദ്യം പറഞ്ഞൊന്നും കേൾക്കണില്ല തീ നല്ലതന്നെ എന്ത അവിടെ സൗണ്ട് തന്നെല്ലല്ലോ
സൗണ്ടില്ല എനിക്ക് കേക്കണൊക്കെ ഇണ്ട്
ചെറുതായിട്ടാ കേക്കണം
ആണോ
ഉം പിന്നെ എന്തൊക്കെയുണ്ട് ആ ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ സുഖായിട്ട് പോണ വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടിലെ മക്കള് ഞാന് ഹസ്ബൻഡക്കെ ഉണ്ട് എന്താ ചെയ്യണപ്പൊ
ഏ ഞാൻ സ്റ്റുഡന്റ്
ആഹ് ആഹ് ഉം പ്ലസ്ടൂ കഴിഞ്ഞ് ഇനി എന്തിനേം പോവാ നിക്കാവൂലേ
കിട്ടീട്ട് വെണം
ഡിഗ്രിക്കോ
ആഹ്
ഡിഗ്രി
ആ ഡിഗ്രിക്ക്
ഉം ഉം ഉം
നിങ്ങക്ക് ഇത്ര വല്പ്മുള്ള കുട്ടികളൊക്ക്ണ്ടോ
ഇല്ലില്ല പിന്നെ എന്താപറയാ എന്താ നോമ്പോ അങ്ങനെന്തേണ്ടാ ഇന്ന്
നോമ്പാണ്
നോമ്പ് ല്ലേ ഇനിയെന്താ വൈകുന്നേരൊക്കെ ഇണ്ടാക്ക്ണ്
ഇപ്പ എന്താ അറിയില്ല ഉമ്മയാണ്ടാക്ക്ണ് എന്താ അവിടൊക്കെ
ഞാന് ഇന്നലെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്ക്ണ്ടാക്കി ഇന്ന് പുലാവ്ണ്ടാക്കാന്ന് കര്ത്ണ്ട്
പിന്നെ
ആ
മഴയ്ണ്ടോയിച്ചാ
ഇല്ലേ നല്ല വെയിലാ
വെയിലാണ്ലേ
ഉം മഴയൊന്നുല്ല മഴ അല്ലെങ്കില് പൊതുവേ കൊറവാണ് ഞാനിപ്പോ ഇങ്ങനൊരു വർക്ക് പഠിക്കാൻ പോവ്ണ്ട് അപ്പയിന്റെ
എന്ത്‌ എന്ത്‌വർക്കാ
ഹാൻഡ് വർക്ക് ചെയ്യ്ണ്ട് ഇ ഡിസ് ഇതിന്റെ ഡിസൈ എന്താപറയാ ഡ്രസ്സ്മ്മെലൊക്കെല്ലേ എംബ്രോ എംബ്രോയിഡറി അങ്ങനത്തൊക്കെല്ലേ
ആ ആ
അപ്പയിന്റെ വർക്ക്പ്പങ്ങനെ ചെയ്തോണ്ട്ക്കാ ഇവ്ടെ സ്റ്റിച്ച് പഠിച്ചതിന്റെത്ങ്ങനെ ചെയ്ത് കൊണ്ടരാൻ പറഞ്ഞ്ട്ട്ണ്ട്ന്ന് എല്ലാം എല്ലാം വെച്ചിട്ട് ഇപ്പൊഞങ്ങക്ക് പഠിപ്പിച്ചത് വെച്ചിട്ട് കൊറേ പൂക്കളൊക്കെ വരച്ച്ട്ടയ്മ്മങ്ങനെ ചെയ്യാനാ ഉം
ഒരു ദിവസം എത്രെണ്ണം ചെയ്യണം
ഈ തിങ്കളാഴ്ചയാവുമ്പോത്തിന് ഇരുപത്തിമൂന്നെണ്ണം കാ കൊടുക്കണം പറഞ്ഞിട്ട് നാലീസായിട്ടൊള്ളൂ ഒരു ദിവസം കൊണ്ടൊന്നിപ്പത് കഴിയുന്ന് ഒരു ദിവസം കൊണ്ടൊന്നെന്നായാ വൽ വൽതാ ഒക്കെ നമ്മളിങ്ങനെ തുന്നിയിണ്ടാക്കണം അത് ചെറിയ പൂ പറ്റൂല ഒരു എ ഫോറിന്റെ വല്പ്പത്തിലില്ല പൂക്കളാ
അത്ശെരി പിന്നെ ഇന്ന് സ്കൂളൊക്കെ ലീവായിരിക്കുംല്ലേ കു
എങ്ങനെ
സ്കൂളൊക്കെ ലീവായിരിക്കൂല്ലേ കുട്ടികൾക്ക് അറിയാ ആഹ്
എങ്ങനെ
സ്കൂളൊക്കെ ലീവായിരിക്കൂല്ലേ കുട്ട്യക്ക് അറിയ
അത് പറയാൻണ്ടോ ആ ലീവായാ നമ്മളെ ഒരു പണിം നടക്കൂല ഓലെ തല്ലും ഇടിം മാത്രേ നടക്കൊള്ളു ഓൽത് നടക്കും ഞമ്മൾത് നടക്കൂല അതാ ഞാൻ പറഞ്ഞത് ഇപ്പെൻക്കും കൂടിയില്ലാതായിട്ടേ ഈ വർക്കൊ ഒന്നും നടക്ക്ണില്ല
അഹ പിന്നെ പത്തെണ്ണോ രണ്ടെണ്ണോ അങ്ങനെയൊക്കെ ചെയ്ത് കയ്യും ആ
നമ്മള് വീട്ടിലാവുമ്പോ ഒൽത് തീർക്കാൻ പോവും പിന്നെ നോമ്പായാലും ഭക്ഷണം ഇണ്ടാക്കും ഞങ്ങൾ രാവിലെ ആയിട്ട് പോയി ഇന്നലെക്കെ അവിടെ നിന്നിട്ടാ ചെയ്യ്ണ ത് ഒര് രണ്ടര വരെ ചെയ്തു പത്തണിക്കാട് പോയിട്ട് രണ്ടെണ്ണം ചെയ്തു പോന്നു അപ്പൊ ഞാൻ ഇന്നലെ അവിടുന്ന് രണ്ടാമത് കംപ്ലീറ്റ് ആകാത്തത് ഇവിടുന്ന് ചെയ്യാണ്ട് അതെന്നെ ആണ്ല്ല ഇനിയെന്താ മേഡം പറയാന്നറിയില്ല ഉ വൈകുന്നേരത്തിന് ഫുഡ് ഉണ്ടാക്കണോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പുലവ് ഉണ്ടാക്കാന കരുതിയത് അതൊക്കെ ഇനിയിപ്പോ ഒന്ന് കെടക്കാനും കൂടി ഒഴിവ് കിട്ടുലെ
അത്തായതിനൊക്കെ എണി എണിക്കുലെ ഇങ്ങള്
ആ ഇപ്പൊ ഇന്നും കൂടെ ആയ കഴിഞ്ഞില്ലേ ഇനിപ്പല്ലല്ലോ അത്തായത്തിന് നീക്കണം നാലുമനിയായ നീക്കണം എന്നക്ക ഇപ്പ അങ്ങനെ നീയിച്ചതാ അതിന്ന് രാവിലെ കൊറാചേരാം കടന്നണ് ട്ടോ
ആ ഒക്കാ ആൺകുട്ടിയാള എത്ര കുട്ടിയളാ
മൂന്നാള് ഉ പിന്നെ ഡ്രൈവിങ് ഒക്കെ അറിയോ
ഡ്രൈവിംഗ് ഞാൻ ബൈക്കും സ്കൂട്ടറൊക്കെ ഓടിക്കും
ആ അടുക്കല ഉണ്ടാവലേ
ആ
പിന്നെ എല്ലാരും പഠിക്കണോലെന്നെ ണല്ലോ ഡ്രൈവിങ് പഠിക്കണോല് എല്ലാർക്കും അത്യാവശ്യ
ഞാൻ കൊറേ ആയിന്ന് പഠിച്ചിട്ട പത്താം ക്ലാസ്സ ഒക്കെ ആവുമ്പോ പഠിച്ചിട്ടുണ്ടാവും
ഉ ഉ ഉ ഞാനും അങ്ങനെ തന്നെ രണ്ടു വർഷയി ലൈസൻസ് കിട്ടിട്ട് ഇവിടെ പോവാനും ഇതിനൊക്കെ അതൊണ്ടാണ് അങ്ങനൊക്ക ഓരോ ക്ലാസ്സ് ഒക്കെ ചേരുന്നതും എല്ലാ ബസ്സും ഒക്കെ ആവുമ്പോളേ പെട്ടെന്ന് പോവാൻ കഴിയൂലല്ലോ ഞങ്ങളെ ക്ലാസ്സിനെന്നെ കൊറേ കുട്ടിആൾ അങ്ങനെ വെർനിണ്ട് ഒരന്നെ പറയിട് ബുദ്ധിമുട്ട് ഇങ്ങനെ
ആഹ അധ അങനെനെ
നേരത്തിന് ക്ലാസ് കത്താൻ കഴിയണില്ല ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ട കത്താൻ കഴിയണില്ല പറന് കറക്റ്റ് ടൈമുണ്ട് ടൈമിന് വന്നിട്ടില്ലെങ്കി പുറത്തക്കാൻ പറ അപ്പോല എങ്ങനെ പറയും വണ്ടി പഠിച്ചക്കയാണെങ്കില് ഒക്കെ പേടിയായിറ്റി പഠിക്കാനൊന്നുംതൊരു പ അങ്ങനത്തെ പണിയൊന്നുംല്ല ഒക്ക അത്തിന് പേടിയാ
പേടിപ്പൊ എന്തിനതിനാ
ഉം
പേടിപ്പന്തിനയച്ച
അധികം ആൾക്കാർക്ക് ഞങ്ങതീത്തൽക്ക പേടിയ പഠിക്കൊക്കെ ചെയ്യ റോട്ട് കൂടെ ഇറക്കാനാ പേടി പിനെന്തിനാ പഠിക്കണോയ്ക്ക പേടി ഉം ഞാൻ പറഞ്ഞു ഞാനും അങ്ങനൊക്കെ തന്നെ എയ്നി ഞാന അങ്ങനെ തന്നെ ആരും തകഞ്ഞോലൊന്നും ണ്ടാവൂല
അതന്നെ അല്ലെങ്കി പിന്നെ ആദ്യം തന്നെറോട്ട കൂടി ഓട്ടി പഠിക്കണം ഞാൻ അങ്ങനെയനും
ഏ പഠിച്ചതന്നെ അങ്ങനെ ആവുല്ലേ
അങ്ങനൊവുമ്പന്ന ആ പേടിണ്ടാവൂല
ഞാന് ഗ്രൗണ്ടിലൊക്കെ ഓട്ടി പഠിച്ചു പിന്നെ എല്ലാം റെഡി ആയിര ഞാൻ റോട്ടക്കന്നെ എറങ്ങണത് ഒറ്റക്കെ കെടുക്കുംന്ന്ങ്ങനെ കണ്ടപ്പോ പേടിയാ പിന്നെ രാത്രി ഇങ്ങനെ ഞാനും ന്റെ ഹസ്ബൻഡും ഇങ്ങനെ അങ്ങനെ റോട്ടു കൂടെ പോയി രാത്രി അങ്ങനെയട് റെഡിയായി ഉം
അങ്ങനെയൊക്കെ
പിന്നെ എല്ലാർക്കും നോമ്പിണ്ടോ എല്ലാർക്കും നോമ്പുണ്ടോ
ആഹ് ഇൻകുംമ്മാക്കും
ഹലോ
കേക്കണില്ലേ
ആഹ്.. എല്ലാരും നോമ്പടത്തിന്
ഇല്ലേ നാനുമ്മീം
ഉം.. ഉം. എന്നുടെക്കോ പതൊന്നും ന്നലേം മാത്രോ
ഇല്ല.. ഞാൻന്ന് മാത്രം
ആഹ് ഉം രാവിലെ ണീക്കൂലേ അത്താഴം കഴിക്കാനൊക്കെ ഉം മഴയില്ലാത്തൊണ്ട് ഇന്നൊരു ക്ഷീണം പോലൊക്കെ തോന്നണണ്ട്
ഏഹ്..
ഞാന് പൊറത്തിറങ്ങീട്ടില്യ എന്നാലും ഇങ്ങനെ... പൊറത്തേക്ക് പോയിട്ടില്ല വീട്ടന്ന് പൊറത്തക്ക് തന്നെ പോയിട്ടില്ല.. നല്ല വെയിലാണ് അത്രക്ക് വെയിലുണ്ടന്നിവിടെ രാവിലെ രാവിലെ ഇങ്ങനെ ചെറുതായിട്ടൊരു മഴക്കെ ഇണ്ടായി ഉം
പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയിണോ
ഇന്നെന്തോ ഓരോ ലീവ് ആയിരിക്കാ.. ഇന്ന് വെള്ളിയാഴ്ചയാണ് പിന്നെ നോമ്പും എട്ത്തിന്.. ഇന്നലെ എട്തിന്.. ഇന്നലെ എടുത്തിട്ടും പോയിക്ക്ണ് ഓല്.. ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയാണ്.. പിന്നെ ഞങ്ങക്കിടെ ഒരു മരിപ്പൂണ്ട് അവിടെല്ല അമ്മായിന്റെ മര്യോളെ ആങ്ങള മരിച്ചു.. പെട്ടെന്ന്.. പെട്ടെന്ന് പറഞ്ഞ ചെറിയ ചെർക്കനാ അത് മഞ്ഞപ്പീത്തായിട്ട്
ഓ
പിന്നെ അത എപ്പളാണ് മയ്യത്തെ എടുക്കണന്നല്ലത് ആയിട്ടില്ല.. വിവരം കിട്ടിയിട്ടില്ല
അത് ശരി
പിന്നെ എന്തെങ്കിലും ക്ക വായിക്ക ചെടികൾ വീഴിച്ച അങ്ങനെയൊക്കെ ഉണ്ടോ
ഉം അങ്ങനത്തിനോടൊന്നും ഇഷ്ടമല്ല വായന തീരെ ഇഷ്ടല്ല
എനിക്ക് വായിക്കാനൊക്കെ ഇഷ്ട ടൈമില്ലാത്തതള്ളൂ.. ഞാൻ കഥകളും അങ്ങനത്തൊക്കെ ലീഷ്ടാ
തല വേദനിച്ചും കൊറെ നേരം നോക്കിന്നാ
എനക്ക്പ്പ അതാണ് ഈ വർക്ക് ചെയ്യണ്ടോ ചെയ്തിട്ടേ ഇപ്പൊ ഇന്നലൊക്കെ നല്ല തലവേദനയാണ്...... ഇന്നലെ ഞാൻ നേരത്തെ കെടന്നു.. ഇവിടെ എല്ലരും കെടന്ന്ണ്ട്ട്ടോ ഒമ്പത് മണി പോട്ട് ഉറങ്ങിപ്പോയി....... ഇതിങ്ങനെ നിന്നോണ്ട് നമ്മള ഇങ്ങനെ തലങ്ങെനെ താത്തി ഇങ്ങനെ പിടിച്ചല്ലേ.. അപ്പൊ നീര് ഫുള്ള് ഇറങ്ങിട്ട് തലക്ക് ഭയങ്കര ഒരു വേദന........ ഇന്നിപ്പതന്നേ പണി.. ഉം...
ഉം..
പിന്നെ നീയേന്നെള്ളു ഇയ്യുമ്മന്നുള്ളു വീട്ടില്......
അല്ലല്ല ഞങ്ങ അഞ്ചു മക്കളാ.....
ഉം ഉം...... അപ്പൊ ഒരക്ക കൂടെ ക്ലാസ് ഉണ്ടന്ന്.....
കാക്ക പിന്നെ ഷോപ്പ് പോകും പിന്നെ അനിയന്മാരാണ് ഓല..... കൂടെ ഉണ്ട്.... തറവാട്ടിൽട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും എവിടയിലൊക്കെ ആയിട്ട്.....
ഉ ഉ ഉ സ്കൂളില്ലഞ്ഞാ പി....... അങ്ങനെയാണോലോ ടൈമ് വേണ്ട പോവാ....... ഉം......